ഹലോ
എന്താ വർത്തമാനം എന്താ വെറുതേ വീട്ടിൽ ഇരിക്കണോ
ആഹ് മഴയല്ലേ വെറുതെ വീട്ടിലിരിക്ക അ തന്നെ പരിപാടി
അതെ ഞാനിങ്ങനെ ഇവിടെ ലാപ്പിലിങ്ങനെ കളി കണ്ടോണ്ടിരിക്കണ് പ്പൊമ്പളെ രാവിലെ വേൾഡ് കപ്പൊക്കെ നടക്ക് ക്കാണല്ലോ അപ്പൊ അങ്ങനെ ലാപ്പ് ടോപ്പിലിങ്ങനെ കളികണ്ടൊത്തിരിക്കണെ സമയരുന്നു
ബ്രോൻ്റെ ലാപ്ടോപ്പ് ഏതാ
ഞാൻ യു ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്നുള്ളത് മ്മളെ എച്ച് പി ന്റെ ലാപ്ടോപ്പ് ആണ് ഞാന് ഇപ്പം ഈരു അടുത്തായിട്ടാണ് വാങ്ങിയത് അത്യാവശ്യം നല്ല എല്ലാ വിധത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ അതില് ലഭിക്കണോ ണ്ടന്നാ ഞാൻ ഇപ്പഴടുത്തു വാങ്ങി നല്ലരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ലാപ്പ് നിങ്ങള് ഏത് ഉപേഗിക്കുന്നുണ്ടോ
ആഹ് ഞാന് ലെനോവ ൻ്റെ തിങ്ക് പാഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ട്
അതേല്ലെ ആഹ്
എങ്ങനെ നല്ല വർക്കി നല്ല ഉപയോഗിക്കാനൊക്കെ എങ്ങനെ സ്മൂത്ത് ആണോ
അത് ഉപയോഗിക്കാനൊക്കെ നല്ലൊരു സൂ ഒരു ഉപയോഗ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ പറ്റ്ണ്ട് ഇപ്പൊ ഞാൻ മുൻപൊരു ലാപ്ടോപ്പ് എൻ്റടുത്ത് ഇണ്ടായിരുന്നു അത് ഭയങ്കര അസൂസ് ൻ്റെ ലാപ് ആയിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ട് അതവ നമുക്ക് ഞാനിപ്പോ ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണ് അപ്പോ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ലാപ്പ് പക്ഷെ ഞാൻ വെച്ചാല് അത് അതിന് കുറച്ച് വിലയേ ഉള്ളൂ ഞാനത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതായിരുന്നു അപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഞാൻ ഈ ഒരു അടുത്തായിട്ടാണ് പിന്നെ പുതിയ ലാപ്പ് വാങ്ങിയത് ഇപ്പൊ ലാപ്പിൽ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഗെയിം കളിക്കാൻ പ റ്റ്ണ്ട് പിന്നെ മറ്റുള്ള നമ്മുടെ ജോലിയുടെ കാര്യം നോക്കാനും പിന്നെ പഠിക്കാനും എല്ലാം കൊണ്ടും ഒര് ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന ഇതാണ് ലാപ്പ് ഇപ്പം ഞാൻ ഈ ചോദിക്കാന്ന് വെച്ചാല് ഇപ്പം എല്ലാവരും ഇപ്പോ ലാപ്പ് ന്ന്ള്ളത് ഞാൻ മനസിലാക്ക്ണത് നല്ലൊരു കാര്യം എന്താന്ന് വെച്ചാ ഫോൺ എന്നുള്ള സാധനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോട് ത്ത് കൊണ്ടോവാൻ പറ്റും അതിലാണെങ്കി നമക്ക് എന്തും കാണാമെന്നുള്ളതാണ് ഇപ്പൊ അഥവാ നമുക്ക് എവിട്ക്കും ഏത് ബാത്റൂമിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെ എവിടേക്ക് പോകുമ്പോഴും ഫോണ് കൊണ്ടുപോവാ പക്ഷെ ലാപ്ടോപ്പ് അങ്ങനെ എല്ലോട്ത്തും കൊണ്ടകാൻ പറ്റില്ല പിന്നെ അത് പർഞ്ഞ വലിയൊരു നമുക്ക് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാം ന്ന്ള്ളത് അത് നമുക്കൊരു ഏ നമുക്കൊരു സത്യസന്ധത കിട്ടും ഞാൻ മനസ്സിലാക്കണെ ഇ ആഹ് ഒരു വിഷയത്തിൽ എന്താ പറയാനുള്ളത് അഥവാ ഈ ലാപ്പ് അതുപോലെ മൊബൈല് എന്നുള്ളതിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്നുള്ളതി നിങ്ങളെ ഒരു അഭിപ്രായം എന്താ?
ഇന്റെ അഭിപ്രായത്തില് മൊബൈലും ലാപ്പും വെച്ച് നോക്കുമ്പോ മൊബൈലില് വരുമ്പോ നമ്മുക്ക് എല്ലാതും നമ്മുടെ കൈ കീഴില് ലഭിക്കാണ് എല്ലാതും എല്ലാതും അതിൻ്റേതായ കാര്യത്തെ എല്ലാതും നമ്മൾക്ക് ഒറ്റ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോ എല്ലാതും മുഴുവനും നമുക്ക് കിട്ടുകയാണ് പക്ഷെ ലാപ്പ് പറയുമ്പോ നമുക്കതില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ജോലി പരമായ കാര്യങ്ങള് നമ്മുടെ ജീവിതപരമായ പേഴ്സണൽ വർക്ക് നമ്മെ ജീവിതപരമായ കാര്യങ്ങള് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടാം സാധിക്കും പക്ഷേ എന്താ വച്ചാല് പിന്നെ ലാപ്പ് ആവുമ്പോ നമുക്ക് മൊബൈലിനോടുള്ള ഒരു ഒരു നമുക്ക് മൊബൈലിനോട് ഒരു ഭയങ്കര ഇഷ്ടുണ്ടാവും ഒരു നമ്മളിപ്പോ ഈ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന അതേമാതിരി കൊറക്കാൻ സാധിക്കും ലാപ്പ് ആവുമ്പോൾ നമുക്ക് എല്ലാ യൂസിനും കൊണ്ടാം അതാണ് എന്റെ അഭിപ്രായം ലാപ്പ് ആവുമ്പോൾ നമുക്ക് കൊണ്ട്നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പൊ കുറച്ച് നല്ല കനം കുറഞ്ഞ മോഡലുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ലാപ്പ് എന്തായാലും ലാപ്പ് നല്ലൊരു ഓപ്ഷനാ ലാപ്പ് എന്തുകൊണ്ടും അടിപൊളിയാണ്
അതെ അത് പറഞ്ഞപ്പോഴാണ് എന്ന് വെച്ചാല് ഇപ്പൊ ഒരു പല രീതിയിലുള്ള ലാപ്ടോപ്പുകൾ ഇപ്പോ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പല കമ്പനികൾ ഇപ്പ ആപ്പിൾ ആപ്പിളിന്റെ മാ ബുക്കുകൾ അത് ഞാൻ ഭയങ്കര സുഖമാണ് ഉപയോഗിക്കാന് കൊണ്ട് നടക്കാൻ പറ്റുന്ന ആൾക്കാര് കൊണ്ട് നടക്കും ഇപ്പം നമുക്ക് അറിയാവുന്ന ഏത് ആൾക്ക് ക്കാരുണ്ട് വലിയ വലിയ ബിസിനസ് ആളുകള് വലിയ സമ്പന്നർ അവരൊക്കെ അവരുടെ വർക്കുകൾ അവരുടെ ജോലികൾ അധികം ചെയ്യുന്നത് അതപ്പോ ഏത് കമ്പനി പോുകവാണെങ്കിലും എവിടെ പോകുവാണെങ്കിലും എല്ലാ ആൾക്കടുത്തും ഉണ്ടാവും ഇത്തരം ലാപ്ടോപ്പ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാകും കാരണം അതിലാണ് എന്താ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായിട്ട് എയ്താനും അതൊക്കെ സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യാനും ലാപ്ടോപ്പ് എന്ന്ള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പൊ പല രീതിയിൽ പല വ്യത്യസ്തമായിട്ട് കമ്പനികള് ലാപ്പുകളുണ്ട് അപ്പോ എനിക്കറിയുന്ന പല കമ്പനികളുണ്ട് അസ്യൂസ്ണ്ട് സാംസങ്ങിന്റെ ലാപ്ടോപ്പ്ണ്ട് അതുപോലെ തന്നെ ലെനോവണ്ട് എച്ച്പിണ്ട് ഡെല്ല്ണ്ട് എയ്സർ അങ്ങനെ പല പല രീതിയില് ലാപ്ടോപ്പ്ണ്ട് പല സ്പെക്കുകളായിട്ട് പല പ്രത്യേകതകൾള്ള ലാപ്ട്കള്ണ്ട് പ പലതും പല ആളുകളും പല പല വ്യത്യസ്തമായിട്ടുള്ള അയ്ൻ്റെ സ്റ്റോറേജ് നോക്കിയിട്ടാണ് വാങ്ങ്ന്നത് വ്യത്യസ്തമായിട്ടുള്ള താൽ പര്യങ്ങളെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ഥ ലാപ്പുകൾ വാ ലാപ്പുകൾ വാങ്ങണ്ട്ന്ന്ള്ളതാണ് അപ്പോ ഈ ഒരു വിഷയം ചോദിക്കാന്നുണ്ടെങ്കില് നിങ്ങക്ക് ചോദ്യം ചോദിക്കാന്ന് വെച്ചാല് ഈ സ്കൂൾകൾലൊക്കെ ഏ ഏ ഇത്തരം ലാപ് ടോപ്പുകൾ അംഗീകരി ഏ സമ്മതിക്കുന്നതിനെ പറ്റി എന്തായിപ്രാ ഇപ്പോ ചെല സ്കൂളുകളൊക്കെ ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പാടില്ലന്ന് പറയ്ണ്ട് അപ്പൊ കുട്ടികൾ ഇത്തരം ലാപ്ടോപ്പുകൾ ഇപ്പോ ഒരു ക്ലാസ്സിന് ലാപ്ടോപ്പ് ന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സജ്ജീകരണം സ്കൂളുകൾ വരുത്തിയാല് അത് എത്രത്തോളം കുട്ടികൾക്ക് ഉപകാരംണ്ടാവും ആ ഒരു വിഷയത്തിൽ നിങ്ങള അ പ്രായന്താ
ഇപ്പൊ ബ്രോക്ക് അറിയാല്ല നമ്മളെ ലോകംന്ന് പറഞ്ഞ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്ക പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കയല്ല ഇപ്പൊ ടെക്നോളജിയും കാര്യൊക്കെ അതിന്റെ ഉച്ചത്തിൽ എത്തിയോണ്ടിരിക്കയാണ് നമുക്കിപ്പോ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ ആയിട്ടുണ്ട് പിന്നെ ബ്രോ പറഞ്ഞാലോ മാക് ക്. ബുക്കിനെ പറ്റി ഒരു കുറച്ച് മാക്ബുക്ക് യൂസ് ചെയ്ത ഒരാൾ ന്ന നിലക്ക് ഇപ്പോ മാക്ബുക്ക് പറഞ്ഞത് എന്തുകൊണ്ടും ബാക്കിയുള്ള ഏത് വിൻഡോസ് ലാപ്ടോപ്പ് ആണെങ്കിലും മാക്സ്ബുക്ക് യൂസ് ചെയ്യുമ്പോ അതിന്റേതായ പ്രത്യേകത മാക്ബുക്കിന്ണ്ട് ഈ വിദ്യാർത്ഥികൾക്കാണത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക എന്നാണ് എനിക്ക് പറയാല്ലത് മാക് ബുക്കിൽ പറിമ്പോ നമുക്ക് എഡിറ്റിംഗാണെങ്കിലും നമ്മുടെ വർക്ക് നമ്മുടെ ജോലിന്റെ ജോലിപരമായ കാര്യങ്ങളാണെങ്കിലും അത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ അങ്ങനെന്തിനാണെങ്കിലും മാക്ബുക്ക് നമുക്ക് കൊ കൊണ്ട് നടക ക്കാൻ പറ്റും ചാർജ് നല്ല രീതിൽ വിൻഡോസ് ലാപ്ടോപ്പിനേക്കാട്ടി ചാർജ് നിക്കുന്നൊരു ഏ ലാബ്ന്നാണ് മാക്ബുക്ക്റീണത് അതിന് ആപ്പിള്ളേർക്ക് നല്ലരു സാധനണത് പിന്നെ സ്കൂളുകൾല്ന്ന് പറയ്മ്പോ നമുക്ക് ഇപ്പൊ കമ്പ് ലാപ് പിലൊക്കെ കൊറച്ച് സമയത്തൊക്കെ പക്ഷെ നമ്മള് നമ്മളെ നാട്ടിലല്ലാതെ പു പുറം രാജ്യങ്ങളിൽ എടുത്ത് നോക്കിയാല് അവിടെ കുട്ടികള് ലാപ്ടോപ്പ് അവർക്ക് ടാബൊക്കെ സ്കൂളില്ന്ന് കൊടുക്കാണ് ഓൽക്ക് പഠിക്കണം അപ്പോ ടെക്നോളജിപരമായിട്ടാണ് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് സഞ്ചരി ചോണ്ടിരിക്കുമ്പോ ഇന്ത്യ മാത്രം പിന്നോട്ട് സഞ്ചരിക്കാന്ന് പറയുമ്പോ മക്ക് ഭയങ്കര സങ്കടള്ളെരു കാര്യാണത്
അതെ അത് പറഞ്ഞപ്പോളാണ് ഇങ്ങൾ പറഞ്ഞ നല്ലൊരു കാര്യാണ് ഇപ്പൊ പൊതുവേ ഈ പാശ്ചാത്യ രാ രാജ്യങ്ങളിലൊക്കെ സ്കൂളുകളില് ന്നെ ചെല ഇന്ത്യൻ സ്കൂളുകളിലും ഇങ്ങനെ വായിക്കൊണ്ടിരിക്കുന്നു തോന്ന്ണ് അപ്പ എന്താ വെച്ചല് ഇത്തരം ഈ സ് കൂളുകളിൽ ലാപ്ടോപ്പ് എന്താ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾക്ക് പകരമായിട്ട് ഡിജിറ്റലി അഥവാ ഇങ്ങനെ ഡിജിറ്റലായിട്ട് പഠിക്കാ എന്ന്ള്ള കാര്യം അത് ഞാൻ മനസ്സിലാക്ക്ണ ഏറ്റവും നല്ലതാണ് പക്ഷെ തിന്നും അതിന്റെതായ്ക്കാണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങള്ണ്ട് നല്ല കാര്യം ഒര് എന്തൊരു വസ്തുവാണെ അയ്ന് നല്ല കാര്യങ്ങള്ണ്ടാവും അയ്ന് മറ്റുള്ള ചീത്ത കാര്യണ്ടാകും ഇപ്പ ഈ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ അംഗീകരിക്കാന്നുണ്ടേൽ കു കുട്ടികൾക്ക് എന്താവാ അവർക്ക്റിയാത്ത കാര്യങ്ങൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ പോയിട്ട് സെർച്ച് സെർച്ച് അന്വേഷിച്ച് കണ്ടെത്താം പറ്റും അവർക്ക് കൂടുതൽ മനസ്സിലാക്കാം പറ്റും പക്ഷെ ന്ത്ച്ചാൽ ഇതിന്റെ പിന്നിലൊരുപാട് മറ്റുള്ള കളികളും കുട്ടികൾ നടത്തും അത് സ്വാഭാവികമാണ് അപ്പൊ ഇതിനെ തടയിട എന്ന്ള്ളത് ഇതിനെ തടയ്ട്ന്ന എന്തേലൊക്കെര് സമ്പ്രദായം കാെണ്ടുവരാന്നില്ലെ ഇപ്പൊ ചെല സ്കൂളുകളിലൊക്കെന്ത്ണ്ടാവും ഇ ചെല സ്കൂളുകളിൽ ചെല ആപ്പ്കള്ണ്ടാവും പ്പൊ ഞാന് പഠിപിക്ക്ന്ന ഒര് സ്കൂള്ണ്ട് ആ ആ സ്കൂളില് അവിടെ ഒരു അവർക്ക് എന്താച്ചാല് ഒര് ലാപ്ടോപ്പ് കുട്ടികൾക്ക്ണ്ടകും അപ്പ ക്ഷെ ആ ഒരു ലാപ്ടോപ്പില് ഓ സ്കൂളിന്റെ അധികൃതരൊന്നും ഒരു കൃത്യം ഒരു സിസ്റ്റം അയ്ന ആദ്യേ കേറ്റിക്കൊട്ക്കും അത് കേറ്റിക്കഴിഞ്ഞാ അവർക്ക് വേറൊന്നും അതിൽ നോക്കാൻ വെയ്ക്കൂല അത് അവര്ക്ക് പഠനാവശ്യത്തിന്ന് മാത്രം കാര്യം മാത്രം ലാപ്പില് ഉണ്ടാവും കത് ആദ്യേ ഉണ്ടാവുള്ളു അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ സജ്ജീകരി ക്ക ഏറ്റവും നല്ലത് എന്താണ് ഞാൻ മനസിലാക്കുന്ന ഏറ്റവും നല്ലത് ഇത്തരം ലാപ്ടോപ്പുകളെന്നെ ഒരുപാട് ഉപയോഗംണ്ട് ഞാൻ പറഞ്ഞെച്ചല് നമുക്ക് എന്ത് കാര്യം ചെയ്യാന്നുണ്ടേലും കൃത്യതയോടെ ചെയ്യാം അപ്പൊ മൊബൈലാകുമ്പോ പെട്ടൊന്നാെരു മടുപ്പ് വന്നാല് നമുക് കൊറച്ചേരം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണം അങ്ങനെ ഒരുപാട് തോന്നൽ മനസ്സൽ വ അപ്പോ സ്വാഭാവിക മനുഷ്യരാണ് അപ്പൊര് ഒരു മണി ഒരു അഞ്ചിൻറ്റ് കാ നോ ഒര് വീഡിയോ കാണാര്ച്ച് പോയ ഒരു മനുഷനെ സംബന്ധിച്ചി ഓൻ ചെലപ്പോ രണ്ടു മണിക്കൂറയ്ഞ്ഞ്ട്ട് തിരിച്ചു വരില്ല അയ്ന് ബാക്കാണെങ്കില് തിരിച്ച്ങ്ങട്ട് ഇ അപ്പ ലാപ്ടോപ്പ് ആകുമ്പോ ഇത്തരം ബുദ്ധമുട്ട്കളൊന്നും ലാപ്ന്ണ്ടാവൂല്ലാന്ന് ഞാ മനസിലായി കാരണം അ ഇപ്പ ണനെ പെട്ടന്ന്ങ്ങനെ പെട്ടെന്ന് ലേക്ക് ചെയ് മാറുമ്പോ അത്ര ഒരു ഫോണ്ന്റെ ആ ഒരു ബു ഇത് കിട്ടൂല അപ്പൊ എല്ലാരും ലാപ്ടോപ്പെന്നെ വർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു തീർക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും ഏറ്റവും നല്ലത് എന്താണ് ലാപ്ടോപ്പ് തന്നെന്നള്ളാണ് ഈ ഒരു കാലത്ത് ലാപ്ടോപ്പിന്റെ ഈ കച്ചവടൊക്കെ ഭയങ്ക രീതി വർധി ച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് പ്പ നോക്കണെ ദേ ഫ് ളിപ്പ്കാർട്ട് ആമസോണിലൊക്കെ ഭയങ്കരീതിയിൽ കച്ചവടം നടക്ക്ണ്ട് ഇപ്പോ ഒരുപാട് ഓഫറിന്റെ സമയങ്ങളൊക്കെണ്ടാകും ഇപ്പൊ ക്രിസ്മസ് അതുപോലെ തന്നെ ഓണം ഇത്തരം കാര്യങ്ങള് ഇത്തരം സയങ്ങളിലൊക്കെ പല രീതിയിൽ ഒരുപാട് ഓഫറുകൾണ്ടാവും ഇത്തരം ലാപ്ടോപ്പുകൾക്കെവര്ണ്ട് പിന്നെ വലിയ ഷോ റൂമുകളും ഇത്തരം രീതിയില് ഓഫറുകള് കൊടുക്ക്ണ്ട് അപ്പോ ആളുകള് ഭയങ്കര രീതിയിലെന്താണ് ലാപ്ടോപ്പുകളും ഇപ്പൊ ഞാൻ മനസ്സിലാക്ക്ണ സ്കൂള് ഇപ്പ പല തമിഴ്നാട് സംസ് സംസ് ഏ സംസ്ഥാനത്തൊക്കെ സ്ക സർക്കാരിന്റെ കീഴിൽ തന്നെ കുട്ട്യാ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് എന്താവാ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു ഇത്തരം പദ്ധതികളൊക്കെന്താണ് നമ്മളെ കേരളത്തിലും കൊണ്ടുവരണം ഈ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല കാര്യ അപ്പോ ഈ ഒരു വിഷയത്തില് നിങ്ങക്ക് എന്താ പറയാനുള്ളത് നമ്മളെ കേരളത്തില് ഇത്തരം പദ്ധതികൾ കൊണ്ടുവ അല്ലെങ്കിൽ എന്തെച്ചാല് ഒരു പഠന പഠിക്ക ഇത്ര ശതമാനം മാർക്ക്ള്ള കുട്ടികൾക്ക് എന്താവാ ഇ ലാപ്ടോപ്പ്കള് കൊട്ക്ക എന്ന്ള്ളാ ഒര് സമ്പ്ര ദായത്തെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ
എന്ത് ആ സമ്പ്രദായം എന്ത് നമ്മുടെ നാട്ടിൽ വരണംന്നാണ് ന്റെ അഭിപ്രായം കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ ഈ ബുക്ക് സമ്പ്രദായം മാറ്റ നമ്മളെ രാജ്യത്തുനിന്നും ഒഴിവാക്കേണ്ട സമയമായി എല്ലാ രാജ്യവും മുന്നോട്ട് കൊണ്ട് പോയി കൊണ്ടിരിക്കാണ് നമ്മ ഇപ്പോ എല്ലാവരും ഇപ്പൊ ഐപാഡ്ള്ളവരെ അതിലെന്നെ നോട്ടെടുത്ത് അതിലെന്നെ വെച്ച് പഠിക്കണ അതിഷ്ടം പോലെണ്ട് പ്പോ ലാപ്ടോപ്പ് ഇങ്ങള് പറഞ്ഞ മാതിരി നമ്മള് അതിന് ആ സ്ഥാപനത്തിന്റെ അതിന്റേതായ സോഫ്റ്റ്വെയർ അയ്ല് കേറ്റി കൊടുത്ത പിന്നെ പേരന്റൽ ള് യൂസ്ചെയ്താല് പിന്നെ കുട്ടികൾക്ക് വേറൊന്നും നോക്കാൻ പറ്റൂല നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ കും പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മള് റെഡി ആക്കിയെടുക്ക പിന്നെ നല്ലതായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റ സാധിച്ചാല് ഇപ്പോ ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്യാൽ നമു ക്ക്‌ പല ഓപ്പർച്യൂണിറ്റി നമ്മള് കൊറേ അവസരങ്ങള് നമ്മള മുമ്പിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്
അതെ അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് പുതിവി അവസരങ്ങൾ വരും പുതിയവിധ സാധ്യതകൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നല്ല അതിന്റേതായ രീതിയിൽ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോയാല് അത് അവന്റെ ജീവിതത്തിൽ ഭയങ്കര രീതിയിൽ ഉപകാരം ഉണ്ടാവും അതാണ്ത് റ്റും അടിസ് കാരണം മനുഷ്യരാണ് മനുഷ്യർക്ക് പല രീതി തിയിൽ ഉപയോഗങ്ങള് വരും ഇപ്പോൾ നമ്മളക്കെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോ ജോലിക്ക്വശ്യകത്ത് നമുക്ക് ഒരുാട് ലാപ് ടോപ് ഉപയോക്കേണ്ടിവരും മറ്റുള്ള കാര ഉപയിക്കേണ്ടരും അപ്പ കൃത് ത്യതമാർന്ന ഒരു ആ ഒരു ചിട്ടയോട് കൂടെ നമ്മൾ ഉപയോഗിക്ക കാണെങ്കില് ഇപ്പ ഒരുപട് ടെക്നോള ജികൾ ണ്ട് ഇപ്പ ആണേ നമുക്ക് ചാറ്റ് എ ഐ ഒരു ഭയങ്കര രീതിയിൽ വ്യാപിക്കുന്ന ഒരു സമയാണ് ഇപ്പ ഇത്തരം കാര്യങ്ങളൊ ക്കെ നമ്മള് കൃത്യമായി ഉപയോഗി ച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്ന്ണ്ടെങ്കിൽ ഞമക്ക് അതിന്റേതായികാണ്ട് ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ഒരു ഒരു റിസൾട്ട് ഞമ്മക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നള്ളണ് അപ്പൊ ഇതെന്തുകൊണ്ടും നമ്മളെന്താവാ ഇത്തരം കാര്യങ്ങളൊക്കെയുപയോഗിക്കുമ്പോ അതിനതിന്റേതായ ഒരു ചട്ടക്കൂടിൽ തന്നെ ഉപയോഗിക്കണം പ്പംച്ചാല് ഒരുപാട് ഇങ്ങനെ ലാപ്റ്റ് ആ ഇതിന്റെ ലാപ് ഉണ്ടാകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടോള് വരുന്നുണ്ട് ഇപ്പോ പല രീതിയില് പല അശ്ലീലമായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തടയിടാനും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കി എന്തേലൊക്കെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുംവണം അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അപ്പൊ ഈ ഒരു വിഷയന്നുള്ളത് ഭയങ്ക ഒരുപാട് സം സംസാരിക്കാനുള്ള വിഷയമാണ് ഈ ലാപ്ടോപ്പ് വ്യത്യസ്തമായ ലാപ്ടോപ്പ് ഉണ്ട് വ്യത്യസ്തമായതി അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് എന്താവാം മറ്റേത് സമയങ്ങളൊക്കെ കിട്ടുമ്പോ മ്മക്കെന്താ ഒഴിഞ്ഞിരുന്നിട്ടു നമുക്ക് സംസാരിക്കാം
തീർച്ചയായും തീർച്ചയായും എന്നാ നമുക്ക് പിന്നെ ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം
എന്നാ അവസാനിപ്പിക്കോ ശരി ന്നാ